ആ ആഹ് കേക്കണില്ലേ?
ഓ ഇണ്ട്ണ്ട് പറഞ്ഞോളൂ ഓ
ആ ആഹ
അശ്.
എന്താ ഇപ്പമ്മക്കണ്ടോങ്ങക്ക്.
ഇപ്പല്ല ഇമ്മണ്ട് ഇപ്പ മൂന്ന് വർഷമായി മരിച്ചി ട്ട്.
ആഹ് ആഹ് എന്ത അസുഖം എന്തെലും ഉണ്ടയിനോ?
ഇതന്നെ പ്രഷറിന്റെ പ്രോബ്ലംന്.
ആഹ ആഹ.
പ്രഷർ കൂട്ടീട്ടേ. ഉം കൂടിപ്പോയി ഇത് ബ്ലോക്ക് വന്നു.
ആഹ അയ്ന്.
നമുക്ക് അതിന്റെ സർജറി ഒക്കെ കഴിഞ്ഞു. ഇല്ലല്ല പിന്നെ ആഹ പിന്നെഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ ശേഷംമരിച്ച്.
ഉം അങ്ങനെ കൊറെ മരണങ്ങളല്ലേ ഇപ്പ ഇങ്ങനെ കൊറെ മരണങ്ങൾ ഇങ്ങനെ ദിവസം ദിവസം. ണല്ലോ ഹാർട്ട്റ്റാക്ക് ആയിട്ടും അല്ലാ തൊക്കെങ്ങനെ മരണങ്ങൾ കേൾക്കണം. ഓഹോ അെ ഞങ്ങളവിടെ ഇന്നലെ ഉം ആ. ഇന്നലെ ഇവിടെപ്പോ ഞങ്ങളെ ഈ മഹ എന്താ ഇവിടെ എടുത്തുള്ള ഒരു ഉസ്താദ്ണ്ട് ആ ഉസ്ദാതിന്റെ. അനിയന്റെ മോനാണ് പറഞ്ഞ് ഗൾഫ് ന്ന് വേദന ഇളകി വന്നതയ്നല്ലോ. പക്ഷെ വേദനഇളങ്കി നേരെ ഹോസ്പിറ്റലെക്കാണ് വന്നത് പിന്നെ സർജറി കയ് കഴിഞ്ഞു പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞപ്പോത്തിന് ഇന്നലെ മരിച്ചു പറഞ്ഞ്. കല്ല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷായി. കു പറ നാല് ഇരുപത്തഞ്ച് വയസായിട്ടോള്ളൂ അത്രയക്കെ പ്രായഉ ള്ളൂ. പെട്ടെന്ന് ആ അപ്പൊ അങ്ങനെ. ഇപ്പം പറയണം മരണത്തിന് വയസ്സും പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മള് പ്രായമ ഉുള്ളവരാണ് മരിക്ക. ക്കന്നൊക്കെ പറഞ്ഞരു സന്തോഷംയെ ർന്ന്ട്ടോ അത്രയും കാലം. ജീവിക്കാ കാലം എന്നൊക്കെള്ള ഒരു ഇത് ഇനി ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പത് ചെറുതായാലും വലുതായാലും. പെട്ടെന്നുള്ള മരണങ്ങളെ
മരണ അതന്നെ ഞാൻ പറ ഇന്ന് കണ്ട ഇന്ന് കണ്ട്.
അയ്നെ ആരൊക്കെയ ഇണ്ട്ന്നും അറിയില്ല. ഏ അമ്പ. ഇപ്പം തന്നെ മക്കള് ചെറിയ മക്കള് വലിയതായികിട്ടണവരെ ഒരു ഭയങ്കര ഒരുരിതാണല്ലോ? ഓല് പിന്നെ ഓല്ക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ വന്നാ നമ്മളിനി ആ നമ്മള് എങ്ങനെയാണെങ്കിൽ നമ്മെ ഭർത്താക്കമാര് വേറെ പെണ്ണ് കെ ട്ടിയ പിന്നെഓലത് കഴിഞ്ഞില്ലേ നമ്മളെ കുട്ടികളെ നോക്കന്നുള്ളത് ഒരു ഇതാണല്ലോ?
അതാണ് നമ്മള് നോക്കണത്ര വേറെ ആരും നോക്കൂലല്ലോ അപൂർവം ആൾക്കാരേ നോക്കുള്ളൂ.
ചെലൊരൊക്കെ നല്ലതായ്കാരം ചെലൊര്ഈ മക്കളെ കുറിച്ച് കുറച്ചൊക്കെ അറിയുന്നവരുണ്ടാവല്ലോ? വേറെ മക്കള് ഉള്ളവരാണെന്നുണ്ടെങ്കില് അങ്ങനെ അ അ അങ്ങനെ കൊറെേ ആൾക്കാരുണ്ട്. എന്താ നല്ല സ്വഭാവമുള്ളവരും നല്ല നോക്കണോരും ഒക്കെണ്ട്. എന്നാലും ചിലർക്ക് ഇങ്ങനെ കിട്ടണത് ചിലപ്പോ അതിൽ വിപരീതയ് ക്കാരം രണ്ടാനമ്മന്റെ ആ. ഭയങ്കര ഇത് ഇങ്ങനെ കേൾക്കൽ ഉള്ളൂ ചേലോർക് കാണുമ്പോ തന്നെ നമുക്കൊരു ഇടംങ്ങറാണ്.
ഓ ആണ്.
അന്താ സി സിനിമയ്റ്റും ആൽബക്കായിട്ടും അങ്ങനെ കൊറെ കണ്ടതായതൊണ്ട് ഹി ഹി. അങ്ങനെ ഹെ ഉം
പാടച്ചോന് മക്കളെക്കെ ഒരു നെലായ് ൽത്തിയിട്ട്. ഒക്കെ മതി മരണംഒക്കെ. എന്ന പിന്നാഓല കണ്ണീര്. ക
കാണണ്ടല്ലോ ഓര് എങ്ങനെ എത്ര തന്നെ.
ഏതായാലും മരണണ്ട് അത് നല്ല രീതിയിലാവും ചെയ്യ
ആവും ചെയ്യട്ടെ. ആ ആയിസ് തതിരട്ടെ പട
ആ അതന്നെ പെട്ടെന്നല്ലെ മരണത്തെ തൊട്ട് കാക്കും ചെയ്യണ്ടെ
ആ ഉമ്മ നട്ടോ ഉമ്മമക്ക് പ്രായം ഇണ്ടതോ
ആ വല്യ പ്രായല്ല അയമ്പത്തിനാല് വയസ്സ്
ആ പ്രായംന്ന വല്ലാതായിട്ടില്ലല്ലോ എ എന്താ വേറെ? വീട്ടില് ആരൊക്കെണ്ട്? ആ കല്യാണ - ആ ആരടുത്ത് കേക്കാറല്ലേ ഉമ്മ ആ! കുട്ടികളൊക്കെ ഉണ്ടക്ക ഏ ഏ ഹ ആ! ക കാക്കുന്നണ്ട് കുട്ടികളൊക്കെ
ആ നാലാളണ്ട് നാലാളൊട്ടെ നാലുണ്ട്
അപ്പൊ പിന്നെ ഉമമാക്ക് ടെൻഷനായിട്ട് അങ്ങനെ ഒന്നുംണ്ടാവില്ലേ
ഏയ് മക്കള് പോകുമ്പോളേ ഉള്ളുമാ കടങ്ങാറ് ഓല ഓല വീ- ല് പോവുമ്പം എടങ്ങേറാ മക്കളിന് ഇന്ന് പോയാര് വെയ്കുന്നേരം ആവുമ്പോ- ത്തിന് വിളിക്കലൊടുങ്ങു ഇങ്ങട്ട് വെരി ഞങ്ങളെ കൊണ്ടോവാന് പിന്നെ എന്തന്ത് അപ്പ അപ്പം വിളിച്ച പിന്നെന്തിനാ ന്റെ കുട്യള-
ആ അവര്ക്ക് പോകോം വേണം ങ്ങട്ട് വരും ഉം അനെ ഇവിടുത്തെ കുട്ട്യളോട് ങ്ങനെയാണ് ന്റ വീട്ടന്ന് ആരെലു വെരുമ്പോ ആ എടങ്ങേറാക്കും ആ ഇവരും തന്നെങ്ങനേണ് ഇവര് ന്റനിയനൊക്കെ വന്നാലും ഒരാള് ഇപ്പൊ ഇപ്പടുത്തോൻ വന്നിട്ട് ഭയങ്കര കരച്ചില് ഓന് പോണം ഏട്ടത്തീന്റെ കുട്ടികള്ണ്ട് കരുതിയിട്ട് പോണം അപ്പൊ ന്നട്ട് പിന്നെ ഞാള് പറഞ്ഞേച്ചില്ല ഇനി അവിടെ എത്തുമ്പോത്തിന് ഇങ്ങട്ട്ന്നെ പോരുും വേണ്ടീല്ല എടുത്താണെങ്കി കൊയപ്പല്ല എ അവിടെ എന്റെ ഏട്ടത്തിനെ കെട്ടിച്ചത് അവിടെ അടുത്തന്നെയാണ് എന്റെ വീടിന്റെ അടുത്തന്നെയാണ് അപ്പൊ പിന്നെ ഉ കുട്ടികക്കാണെങ്കി എപ്പവാണെങ്കിലും പോകാം നടക്കാനും നടന്നാലും ക്ക് എത്തണ ദൂരം തന്നെള്ളൂ തന്നെവിരുന്നാർക്കാനക്കെ വന്ന സുഖാണ് ട്ടോ ഇസ്കൂളു മദ്രസക്കു രണ്ടോട്ത്തുന്നും പോനപഷേ ഓള് വെരൂല ആ ല്ല അങ്ങത്തെ പ്രശ്നൊന്ന്ല്ല പക്ഷെ ഓള് വന്നിട്ട്ണെങ്കി കൊറച്ച് പ കൂടലൂർക്കും മൈസൂർക്കുക്കെ കെട്ടിച്ച പോലെയാണ്റയ് ഞങ്ങള് വെരുന്നതൊക്കെ രണ്ടു മാസം ഒന്ന് ഒരു മാസം ഒരു മാസം കയ്ഞ്ഞാല് ചെലപ്പോ ലേറ്റായ്ട്ടുണ്ടാവില്ല
ന്ക്കാണ് നിക്കാപോവാൻ മടി
ആ ഓല് വിടൂല്ല ചെ- അങ്ങനെക്കെ ഒരു ഇതാണ് ഞാൻ പറയുന്നിട്ട് ഞാനൊക്കെ ഇടുന്നുണ്ടായി എന്നും പോയി പോരുവ ഇച്ചാണെങ്കി എന്തായാലും വ ട്ടിയാ പോണം ഞാന്ന്ട്ട്
എന്റെ അക്കരന്റെ വീട് ഉക്കര ഹസ്ബൻറിന്റെ വീട്
ആ! ഓ പിന്നെ പോകാം സുഖ
പോവാ സുഖാണ്
ക്ഷെ പോയി കിട്ടണെങ്കി പണിയാണ് പോയി കിട്ടണെങ്കി പണിയാണ്
ഞാൻ ങ്ങളിപ്പോ താത്താന്റെ കഥ പറഞ്ഞപ്പോ ഞാൻ ന്റെന്ന
ആ ഞങ്ങളെന്ശിട്ട് പറയും ഓളാണെങ്കി- രൂല്ല വെര് ൻ ഒരു പെരുന്നാ-
ഇന്നോട് തന്നെ റയൂ കുട്ട്യളെ പറഞ്ഞയച്ചാണ്ട് എനക്ക് ഇങ്ങോട്ട് പോന്നൂടെന്ന് സ്കൂൾ വിടാനാബോ പോയാപോരെ റി
ആഹ് ഹ അത്ര ഒളാലല്ലേ ന്നാലും പോകൂല ഹ ഹഹ അയന്നേ ഞങ്ങള് പറയാ ഓളോട് ഇന്ന് വൈകുന്നേരം ഇന്ന് വന്ന് പോയാ തന്നെ ഓള് ഇപ്പൊ പിന്നോക്ക് ഓള് പ്രഗ്നന്റ് ആണ് ഏയാം മാസ എന്നാലും പറെം അനക്കൊന്ന് വന്നുടെറയും വെരൂലോള് ന്നിട്ട് മ്മ പിന്നെ ച്ച് ഇഞ് കാക്കക്കൊക്കെ ലീവാണെങ്കില് ഞാൻ ചെലപ്പോ പോയ് അങ്ങനെ പോയി പോരങ്ങനെ ചെയ്യും ഇച്ചങ്ങനെ പോയിട്ടില്ലെങ്കി എടങ്ങേറാണ്
ആ
ചോയ്ച്ചാലങ്ങനെ തൊടങ്ങും ചോയ്ച്ചാ നേരം വയ്കിക്കണ് ച്ചെനക്ക് പോണോയ്ച്ചും മ്മ്ഹ് അപ്പൊ പിന്നെ അങ്ങനെ പോകും
മ്മ്ഹ് പിന്നെ വ്ടെമ്മേണ്ട് വ്ടെമ്മാക്ക് മറവി ആയോണ്ടെ ഒറ്റക്ക്ട്ട് പോവാനും വെയ്യ എളച്ചിണ്ട് പിന്നെ എളെ ച്ചി പോകുമ്പോ ഞാ ണ്ടാവും ഞാൻ പോമ്പോ എളച്ചിവിടണ്ടാവും അങ്ങനേണ്
ഏ എല്ലാരും അങ്ങനെ കൂടിള്ള വീടാ അതോ എന്താ തറവാടേക്കാരല്ലേ ഏ അവിടെ എത്ര ആളാ
ഇവിടെ ന നാല് മക്കള് രണ്ട് പെണ്ണു രണ്ടാണ് രണ്ട് ആപെങ്കുട്ടിയാളെ ര ഒരാള കല്യാണം കഴിഞ്ഞു
ഏ ങ്ങളാണ് വെൽ വെൽ വല്ല്യ മരോലിങ്ങളെയ്ക്കാരല്ലേ ഹ ഹാ
പിന്നെ ഓൾ ജെളെച്ചി പി എസ് സിന്റെ ക്ലാസ്സിന് പോവല്ലാണ്
ഏ കുട്ടിയാൾണ്ടോ
ആഹ് ഒരാള്
ആഹ കുട്ടിനെ ന്നെ ട്ടോ ങ്ങളെട്ത്താക്കലാ ഏ ആഹ അപ്പൊ പിന്നെ കൊയപ്പല്ലല്ലോ
ആഹ പോ കൊയപ്പൊന്നുല്ല പോവും
ആഹ പിന്നെ രാവിലെ പണി ക്കെ കഴിഞ്ഞാ പിന്നെ ചെറിയ പണികളൊക്കെ ല്ലെ ണ്ടാവൊള്ളൂ ലേ
ചെറിയേ പണികളൊക്കെ ണ്ടാവൊ പഠിക്കണോല് പഠിക്കട്ടെ ഹ് ഹ് ഹ് ഹീ അതാണ് ആര ങ്കിലൊക്കെ നന്നാ കഴിച്ചിലാവട്ടെ
ഇങ്ങളെന്തെങ്കിലും പോയിനിയോ പഠിക്കാനോ
ഇല്ലേയ് പോയിട്ടില്ല ഞാന് പ്ലസ്ടു വരെ പോയിട്ട്
പ്ലസ്ടു ആ അയന്നെ ഞാനും തന്നെ പ്ലസ് ടു കയി പിന്നെ ഫാർമസി പഠിക്കാൻ ചേർന്നു ചേർന്ന ടൈമില് ച്ച് കല്യാണം വന്നേ അപ്പ പിന്നെ പോക്കില്ലാതായി കല്യാണം പിന്നെ ക്ലാസ്സ് തൊടങ്ങി തൊടങ്ങി പിന്നെ ന്താ ഹസ്ബൻന്റിനും തെന്നെ ലീവ് കൊർചൊള്ളൂ പെട്ടെന്ന് കല്യാണോയി പിന്നെ സമയൊക്കെ ണ്ടെയിനിം അപ്പൊ പിന്നെ പറഞ്ഞേച്ചില അപ്പൊ പിന്നെ പോകൊന്നും മാണ്ടാ ന്നും മാണ്ടാ ഞ്ഞങ്ങനെ ന്നു ഇപ്പൊ കെര്ത ഇങ്ങനെ പോയാ മതിയെയ്നിം
ഹ ഹ ഹ ഓരോന്നൊക്കെ കാണുമ്പോ വിചാരിക്കും എന്നാ പോയിണെങ്കിലും എവിടെയങ്കിലും ഒക്കെ തിന്യയ് ഹ് ഹ് ഹ്
അയന്നെ ഞാൻപ്പൊ പറയ അന്ന് ന്നെ പറഞ്ഞയചുടീയ്ണോന്ന് ഹ് ഹ് ഇച്ച്പ്പോ എങ്ങെട്ടെലും പോകെയ്നിം എന്നൊക്കെ ഇങ്ങനെ പറയും അന്ന് മൂ
ഇപ്പളും ഇങ്ങനെ പറയിട്ടോ എളേച്ഛങ്ങക്ക് എന്തെങ്കി പി എസ് സി എന്തെങ്കിലൊക്കെ എയ്തിക്കൂടെ എന്തിനെങ്കിലും പൊയ്ക്കൂടേ റിം ആ ഇപ്പ മടിയാണെ സംഭവത്തിൽ മടിയാണേ ഹെ ഹെ ഹെ ആ നീന്റെ ടച്ച് വിട്ട പിന്നെ അയി്മക്ക് ഒരുങ്ങി കിട്ടാ പണിയാട്ടോ സംഭവം നമ്മള തന്നെയാണ് നമ്മള് പ്രശ്നം വേരാറുവല്ല
പഠിച്ചെടുക്കണെങ്കി അതൊരു പണിയല്ലേ
ആഹ
അക്കെപാട ആലോചിച്ചപ്പ അങ്ങനെ കേെട്ടും പിന്നെ കേട്ടും ഇങ്ങനെ ജോലിക്ക് പോയാ എപ്പളാ ശരിയായക്ക തുൊടങ്ങന്നൊന്നും അറിയില്ല പഠിച്ചിട്ട് കാര്യല്ലല്ലോ പോകും വണ്ടേ എന്നൊക്കെ കരുത അപ്പൊ പിന്നെ വീട്ടില ഇരുുന്ന ഇങ്ങനെ എന്തെലൊക്കെ ചെയ്യണ ന്ന്
ആഹ അതന്നെ
ഹം പാട ഒത്തിട്ട് പോക്കുന്നടക്കും ഇല്ല ആഹ ആഹ അങ്ങനത്തത് ഉണ്ട് അങ്ങനെയൊക്കെ തുടങ്ങുകവാണെങ്കിലൊക്കെ പോ അങ്ങത്തെ
അങ്ങനൊക്കെ തുൊടങ്ങണം അതും വിചാരിച്ച അങ്ങോട്ടും തിരിയാൻ തോന്നണില്ല ഇപ്പൊ സംഭവത്തിൽ ഒരു മൈൻറുംല്ല ഒന്നിനും ഇവ്ടെ അങ്ങനെ ഇരിക്കാത്രേ ഉള്ളൂ
ആ ഏ നാത്തൂമാര്ന്നട്ട് വര്വോ വിരുന്നാർ ക്കാനൊക്കെ
ആ ഓല് ലീവ് ഉണ്ടാവുമ്പോ ഓല് വരും ഓൽക്കുണ്ട് കുട്ട്യള് മദ്രസിലും സ്കൂളില കെ അപ്പൊ ഓൽക്ക് ലീവ്‌ല്ലന്ന് ഓല് വരും
ആഹ അപപിന്നെ ലീവിനനുസരിച്ച് ആ അപങ്ങക്കും പോകാലാ ഇങ്ങളു പോകലാ ആ തന്നെ ലീവന്നെ ആഹ ങ്ങക്കും ആ അഅന്നെ ഞമ്മക്കും പോണ്ടെ വിരു ആ അഅന്നെ പെരുന്നാൾ ക്കെല്ലാരും എല്ലാരും വീട്ട്ക്കും പോവ്മ്പോ നമ്മള് നമ്മള അങ്ങനൊക്കെല്ലെ, അങ്ങൻത്തന്നെ വട്യും നീന്റെ രണ്ട് നാത്തൂന്മാരും പെരേതന്നെ ആണ്... അങ്ങനെ ന്നാല്ശെരി എന്നാല്ട്ടോ ആഹ